കേക്ക്ണ്ടോ
കേൾക്കിണ്ടോ
കണ്ട്
ആഹ്
എന്ത വർത്താനം
നല്ല വർത്താനം ഞങ്ങളുടെ ആ പോയിൻ പക്ഷേ
എന്ത്
ഹലോ ഞങ്ങള് പോയി ഞങ്ങളെ
ആഹ്
പോ ഏഹ് കെഎസ് ആർ ടി സില് പോയോണ്ട്ക്ക ആഹ് ആഹ്
ആരൊക്കെ
ഞങ്ങള് ഇന്റെ നാല് ഫ്രണ്ട്സ്
ആഹ് ആഹ് ജ് ന്ന് പോന്ന് പറഞ്ഞ് ഞ്ഞിനി അത് ഇന്നാണ് അപ്പൊ ഏതോ ഇന്നാള് പോവുന്ന് പറഞ്ഞിനീ
ആഹ് ആഹ് അന്ന് പിന്നെ മറ്റോളെ അനിയത്തിക്ക് ആക്സിഡന്റ് ആയല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഞങ്ങള് ഞാൻ ഒന്ന് ഇതാവട്ടെ വിചാരിച്ച് അപ്പ പോയില്ലേനീ
ആഹ് അയ് ശരി ഉം എപ്പളാ പോയേ
ഞങ്ങള് ഒമ്പത്തെ നാൽപതിന്റെ ബസ്സില്
ആഹ് ആഹ് ആഹ് അയ് ശരി ഇന്നലത്തെ ഒറക്ക ക്ഷീണൊക്കെ ഇണ്ടാവുല്ലേ
ഇന്നലത്തെ ഒർക്കക്ഷീണ ആഹ് ഇന്നലത്തോ ആഹ് ഇന്നലേ പിന്നെ എപ്പഴോ ഇങ്ങളെപ്പഴ ഉറങ്ങിയേ
ഞാൻ
ഞങ്ങള് അവിടന്ന് ഏഹ്
നമ്മക്ക് കളി കാണാൻ ഇവിടെപ്പോ എന്റെ ഫോണില് കിട്ടണില്ല ഓലൊക്കെ പോയില്ലേ
ഏഹ് ഞാൻ വിചരിച്ച്ങ്ങള് കാണുണ്ട്ന്ന് ആഹ് ആഹ്
ഉം ഞാന് വണ്ടീല
ആഹ് ഇന്നലെ അവടെ എല്ലാരുണ്ടായിനി കളി കാണാനെ
ആഹ് അന്റെമ്മച്ചി വിളിച്ചോണ്ട്ക്കായിരുന്ന്വരെ പറഞ്ഞ്
ആഹ് ആഹ്
എങ്ങന്ണ്ട് ഇന്നലത്തെ കള്യോക്കെ
ഇന്നൽത്തെ തോറ്റോടുത്തുന്ന ജയിച്ചേ
ആഹ് ആഹ് തിരിച്ചര വണ്ടീല് തോറ്റേന്ന് ഇങ്ങനെ ആർമാതി സന്തോഷിച്ച് നിൽക്കുവല്ലേ
തോറ്റപ്പളെ സാനേം റിതും മാ ത്രാ കടി പോയിക്കേനീ
ആഹ് ആഹ് ആഹ് ആര് സാനിന്റെ പ വേറെ ആരാളെ-
റീത്തെ
ആഹ് ആഹ്
ബാക്കിയെല്ലാരും വേറെ ടീമാണല്ലോ
ആഹ് ആഹ് ആഹ് ആ്ഹ്
ഓല് മുണ്ടണൂല്ല ഓല് രണ്ടാളും ഒരു അരുല് ഇരിക്കയാണ്
ആഹ്
ന്നിട്ട് ചെറിയ ഒലുക്കൊക്കെ അരിഷ്ടൊക്കെ കൊടുത്ത് അഥവാ ജയി ച്ചാലാ ചാച്ചാണ്ട് ഈ മന്ത്രവാദി അങ്ങനെ പറഞ്ഞാണി അരിഷ്ടം കൊടുത്താ പറഞ്ഞരിഷ്ടം കൊടുത്തേ
ആഹ് അയില് ഗോളടിച്ച്
ആഹ് അയിന് ശേഷാണ് ഗോളടിച്ച് അതിന് ചെറിനോട് ഒന്നൂടെനോരു അരീഷ് സ്വണ്ണം കൂടിം കൊണ്ടരീന്ന് ഏഹ അത്രക്ക അഹങ്കാരൊന്നും പാടില്ല
ഉം
അത് കഴിഞ്ഞ് പിന്നെ ജയ്ച്ചേന്റെ താപോലെ അര കൂടെ പോയി ചാടിയനി
ആഹാ നിങ്ങള് പോയിനാ
ഏയ് അഞങ്ങളൊന്നും പോയില്ല
ഉം ബാ കടക്ക് കൊടി
കൊറെ നേരയിന അവര് വന്നപ്പോ പിന്നെ ഒന്നേര
ആഹ്
പിന്നെ ഉറങ്ങി പിന്നെ രാവിലെ തന്നെ വേഗം നീച്ചി പോന്നെ ഇങ്ങനെങ്കിൽ അവിടെ കേറിയപ്പളെ വിളിച്ച മതിയെന്നു
മതിനല്ലോ അപ്പൊ ഞാനറിയില്ല ഇജ് പോണ് നെറ്റില്ലാന്ന് പറഞ്ഞപ്പോ ഞാനന്നെ ശ്രദ്ധിച്ചിട്ടില്ല
നെറ്റിന്റെ ഫോണി ഇല്ലപ്പ ഞാ മറ്റോ ഹോട്ട്സ്പോട്ട് കളിച്ചതാ
ആഹ്
ച്ചോർമ്മന്നല്ല, ഞാൻങ്ങനെ ഇരിക്കേണി
ഏഹ് എവിടെ ആഹ്‌
അയ്ന് പിന്നെ ങ്ങക്ക് തെരക്കല്ലേക്കും. ഓനെ സ്കൂൾക്കൊക്കെ വിടണ്ടേ
ആഹ് ഓൻ പോയല്ലോ, ഓൻ പോയാ പിന്നെ തെര്ക്കയ്ഞീലേ, ഓൻ പത്തണിക്ക് പോവൂലേ
ഏഹ്‌
ഓൻ പത്ത് മണിക്ക് പോവും. ഓൻ പോയാ പിന്നെ തെര്ക്കയിഞ്ഞിലെ
തീക്കാണെങ്കില് ങ്ങളെ അനിയൻ വിളിക്കണ്ട്
അതെന്തിനാ
ഇൻക്കറീല എത്തിനാനൊന്നും
അതങ്ങട് പിന്നെ വിളിക്ക ഓമാണെങ്കിൽ തോ തോ തോറ്റേനെ
ഏഹ്‌ ഹ് നിക്കാതെ വിൾച്ച
ഐക്കോട്ടെ ഐക്കോട്ടെ കൊയപ്പല്യ ത്ര ആയീലേ, അഞ്ചിൻറ്റായി ഞ്ഞി അഞ്ചിൻറ്റൂടി അടക്ക് അത് വിളിച്ചാ അത് തെര്ക്കൊന്നുല്ല
അ
ആഹ്, അത് കട്ടാക്കിയള അതിപ്പം തിര്ച്ച് വിൾച്ചോളും
ഓഹ് പിൻ വിളിച്ച്
അതെന്തിനേക്കാരന്നറിയോ
ങ്ങനോൻ നിക്കാതെ വിൾച്ചാ നമ്മളെ കോള് കട്ടാവും
ആഹ്‌ എവടെത്തിന്നോ എന്ത്
അങ്ങനണ്ട്
ന്ത്‌ ആഹ്‌ അങ്ങനണ്ട് ന്നാ തോന്നണ് മറ്റോള് പർഞ്ഞീല്യേന്യോ അല്ല ഇവല് ചെൽപ്പോ റിജക്ട് ചെയ്യും ചാൻസ്
ആഹ ആഹ്‌ ശരി
അറീല.. കാൺണില്ലാ ലൈറ്റ്ല്ല
ഇങ്ങക്ക് ഇര്ക്കാ സീറ്റ്ട്ടീനോ
ഓഹ്‌ സീറ്റ്ട്ടീന് ഇരിക്കാന്
തെര്ക്ക്ണ്ടോ ബസില്
ആഹ് കൊർച്ചൊക്കെ ഇപ്പം ഒയ്ഞ്ണ്. പ്പ കൊറേ ആൾക്കാരെറങ്ങിണ്.
ഏഹ് അത് ശരി എങ്ങട്ടൊക്കെ ബസ്സ് അന്വേഷ്ച്ചോക്കേനി ങ്ങള്പ്പെങ്ങട്ടാ കോഴിക്കോട്ല്ലേ
ആഹ് ആരോട അന്വേഷിക്ക ആഹ്‌
ആഹ് ഉം സുഖായല്ല ലേ പിന്നെപ്പന്താ ഭക്ഷണൊക്കെ പൊർത്ത്ന്ന്‌
ആഹ് ഭക്ഷണം പൊർത്ത്ന്ന്
ഉം
അവുങ്കൂടി ഏറ്റി വെൽച്ചാല് ആഹ്‌ ണ്ട്
ഉം ഞാ പ്പോ ഇമ്മച്ചിക്ക്‌വിളിച്ചപ്പ ഇമ്മച്ചീകഥഒന്നും പറഞ്ഞില്ല ന്നാ ഇജ് പോയകഥ ഒന്നും അതിപ്പല്ലേഒറ
ആഹ് ആഹ്
പിന്നെത്താ മറ്റോള് ഓക്ക്ലി ഒയ്വ്ണ്ടന്ന്
ഏ
മറ്റോക്ക്ന്ന് ൽ ഒഴിവ്ണ്ടോ
ആഹ് ഒയ്വ്ണ്ട്
ഒയ്‌വാ
ആഹ് ഒയ്‌വാ
ഏ
ഓൽക്ക്ന്ന് ഏ റെഡ് അലർട്ടല്ലേ
ഇന്ന് ഇന്ന് റെഡാ ആ ഓല് വേറെ ജില്ലക്കാരാണല്ലോല്ലേ
ഓൽ വേറ ജില്ലേലാ ഉം
അ അ അ അ ന്നാശരി ന്ന
ഞങ്ങക്ക് പിന്നെ ഓൾറെഡി ഇന്ന് ഇല്ല ഞങ്ങക്ക് ഓൾറെടി ഇല്ല ഇന്നലിം ഇന്നൊന്നുല്ല
ഉം
ഞ് നാള ഇണ്ടോആവോ അറീല്ല
ആഹ് ഇജ് നെറ്റ്കയ്റ്റാത്ത് പൈ എന്താ പൈസ കയറ്റാത്ത് ഫോണ്ല് പൈസ നെറ്റ്
പൈസ കേറ്റണം ആഹ് ആഹ് കേറ്റണം ഇപ്പട്ട് കഴിഞ്ഞിട്ടല്ലോള്ളു
ഉം പറ്റന്ത്
ഇങ്ങള മറ്റേന്തയ്
ആഹ്
പി ന്നെ അത്
വെറും പ്പയ് പിന്നെ എങ്ങനെ
പൊടിവാശ്യൻ
ആഹ് ആഹ് ആഹ് അത്
ആഹ് ഓഗസ്റ്റേട്ടമാസം ഓണല്ലേ
ആഹ് ആഹ് ആഹ് അപ്പൊ ഓഫർ ഇണ്ടാവുംല്ലേ
ആഹ് അപ്പൊ അയ്ന്റെ കൊറച്ച് മുന്നായിട്ട് ഓഫറ് ആയിര ത്തപോരെ
ആഹ് അപ്പ മതി പ്പൊ നല്ല വെലേല ല്ലേ ന്‌ക്ക്‌ണ് പ്പ നല്ല വെലേലല്ലോ നിക്ക്ണ് കൊറഞ്ഞോളു അപ്പൊ
ആഹ്
ഉം പിന്നെ എന്നോട്ന്താെ ച്ചോ ങ്ങൾ ന്നാള് തിന് പോയ്ട്ട് എന്തായി കൊക്കകോള
കൊക്ക കോളൊണ്ട് പോയിട്ട് ഒരു രണ്ട് കടേന്നൊക്കെ കിട്ടിട്ടൊള്ളൂ അയ്ന് ഓലൊന്നും അത് പർഞ്ഞേര്ല്ല ഓല കടന്റെ സീക്രട്ടാണ് അർണാണ്ട് ഓലേ ബിസ്നസ് ട്രിക്കാ ഓ ലോട് ച്ചോയിച്ചപ്പോ ഓൽ പറഞ്ഞന്നില്ല പിന്നെ ഒര് കടേത്ത അവ അവ്ടൊരു ചെ ക്കനാണ്ടായിന്നേ അപ്പൊ അതൊക്ക പറഞ്ഞന്നേ
ആഹ്
മറ്റൊരു അവ്ട്ത്ത എച്ചാറാ അപ്പ അയാൾ യാൾക്ക് കൊറച്ചങ്ങട്ട് വയസ്സ്ണ്ട് അപ്പ അയാൾ പറഞ്ഞേര്ണില്ല അത് പറഞ്ഞേരാതകാരണം അയാൾ ഒര്അര മണി ഞങ്ങളെ ക്ലാസ് എടുക്കാണ്
ആഹ്
സങ്ങതികളൊന്നും പൊറത്ത് വിടൂല ഓലെ എന്താ ടാലിന്റെ പ്രശ്നാണ് പിന്നെങ്ങള് ഞമ്മള പ്രൊജക്ട് അവതരിപ്പിക്കുവല്ലോ അപ്പൊ ഇനി നമ്മൾ കടന്റെ പേര് വല്ലാ വെച്ച് അവതരിപ്പിക്കുമ്പോ ഓലെ കടക്ക് എന്താവാ ക്കോ പറയ്ണ്ട് അയാൾ
ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങട്ട് എന്താ ചെയ്ത
അതന്നെ വേ അപ്പൊ ഞങ്ങള് ആ കടേന്നറങ്ങി വേറെ കടെ പോയോ ക്കിയപ്പൊ അവിടൊരു ചെ ഞങ്ങള ആദ്യം അന്തിക്ക് നോക്കി ഇവടെ കൊക്കക്കോള ഉണ്ടോന്ന് അപ്പ അവിടെ ഇണ്ട് പ്പോടെ ചെക്കനാ നിക്ക്ണ അപ്പൊ അയിനോട് ചോദിച്ചപ്പ പ അ ഒക്കെ പറഞ്ഞന്ന്
ആഹ്
ആഹ് ഏഹ്
ഓക്കുള്ളള്ളൊക്കെ കിട്ടിയോ
ഉപ്പ്ല്ലത് അല്ല ഒന്നേ കിട്ടീട്ട് ക്ക ഒ അഞ്ചെണ്ണം വാണ്ടീ
ഉം
ബാക്കി നീ പ എക്സ്ചേഞ്ച് ആക്കാ
പെപ്സി ആയലൊക്കെ ആയാലും ഇതന്നെല്ലേ കഥ ഇങ്ട്ട് ഇങ്ട്ട് ഇങ്ട്ട് ഒക്കാ ആയാലും പതന്നല്ലെ കഥാ
എല്ലോട്ത്തും ഉണ്ടാവും ഇത അങ്ങനെ എല്ലോട്ത്തും ഇല്ല ന്നയിക്കോട്ടെ
ഉആഹ് ന്നാ ശരി
ഉം ഉം